ആഹ എന്താ വർത്താനം.
ഇന്ന് അന്തോ യ്ന് ചോറെയ്ച്ചോ?
ആഹ ഭക്ഷണം കഴിച്ചു. കടക്കാനായി രാത്രി ആയല്ലോ.
ഉം അതെ.
വീട്ടിലന്നെയാണോ?
അതേ.
ഇപൊലിവാണോ അപ്പോ.
ഏഹ ആഹ ഞാനിങ്ങനെ.
എങ്ങനെയൊക്കെ ദിവസം കഴിയണ്.
ഒന്നില്ല പ്രത്യേകിച്ച് എന്താ വെച്ചാൽ എങോ എന്താ മഴല്ലേ അപ്പൾ പിന്നെ പുറത്തേക്കന്നും ഇറങ്ങാൻ പറ്റും. എന്ത് ആവശ്യംണ്ടെങ്കിലും നമ്മള്. എന്ത് പ്രത്യേകിച്ച് നമ്മൾ പുറത്തക്ക് ഇറങ്ങാ ഇരിക്ക അവടെ. എന്തെങ്കിലും ആവശ്യംണ്ടെങ്കിലും എറങ്ങാൻ മഠിക്കുണ ഒരു സമയമാണ്. വാർത്തക്ക് കാരണം മഴ പിന്നെ. ആ മഴ സമയത്ത്ന്നെ വീട്ടിലിരുന്നാണ്ട് എന്തെങ്കിലും. എന്തേം ചെയ്യാ അങ്ങനെയുള്ളരു പ്ലൻല്ലായിരിക്കും എന്തേം ഫുഡയ്ക്കാം. പിന്നെ മഴ സമയായതോണ്ടന്നെ നല്ല വിഷപ്പുള്ള സമയമാണ്. പിന്നെ വീട്ടില് അടങ്ങി ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോ. നനയണ്ട തണുക്കൂല. അതൊക്കെ കരുതിയിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കും.
ഉം.
ഉം പിന്നെ ഉം
രാവിലെ അതേപോലെ എണീറ്റ് കഴിഞ്ഞപ്പോ സ്ഥിരായിട്ട് വ്യായാമം ചെയ്യാറുണ്ട് അപ്പൊ അയ്ന് വേണ്ടിട്ട് ഇങ്ങനെ നടക്കാൻ പോയിരുന്നു ഈ നടക്കാൻ പോയിട്ട് വെര്ണെ നടക്കാൻ പോയി വരുന്ന സമയത്തന്നെ പോകുമ്പോ സമയത്ത് മഴന്നുണ്ടായിന്നില്ല പക്ഷെ തിരിച് വരുന്ന സമയം ത് മഴ പെയ്തു മഴ കൊണ്ടിട്ടാണ് വീട്ടിൽ കേറിയത് അപ്പൊ ഇന്ന് ഇന്ന് ശരിക്കും വെയിലന്നെ ണ്ടായി ല്ല ഫുള്ള് മഴ ആയിരുന്നല്ലോ
ഇല്ല ഇല്ല ഇന്ന് ഫുള്ള് മഴേ
അപ്പോ ഇന്ന് പുറത്ത് കൊ ഞാൻ ഒന്ന് രണ്ട് പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സുഹൃത്തുക്കളെ ട്ടിലൊക്കെ പോവാ കുടുബക്കാരെ വീട്ടിലൊക്കെ പോകനുള്ളത് അതൊക്കെ പിന്നെ ഇണ്ടായില്ല ഞാന് കയമ്മള് കരുതിയ കാര്യങ്ങളൊന്നും നടന്നില്ലന്ന് മഴയോണ്ടേ കാരണം തി ഫുള്ള് മഴന്ന നമ്മള് പ്രതീക്ഷിട്ടുണ്ടായിരുന്നില്ല
അതെ അഹ് ജുമുഅക്ക് പോണ സമയത്തൊക്കെ നല്ല മഴായിരുന്നു പിന്നെ എന്തൊക്കെ ഉച്ചക്കെ എന്താ ഉച്ചക്കേഷം എന്തൊക്കെ ചെയ്ത്
ഞാന് ഉച്ച സമയത്ത് നമ്മടെ ഇന്ന് വെള്ളിയായോണ്ട് പള്ളി പോയിരുന്നു പ്പവടെ ജന ജനറൽ ബോഡി അതുപോലെ മീറ്റിംഗ് കാര്യങ്ങള് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഇതൊക്കെ ഈ ഞമ്മക്കൊരു പുതുമയാണല്ലോ എനക്ക് ഇങ്ങനെത്തെലൊന്നും പരിചയമില്ല അപ്പൊ ഞാനതില് ഫുള്ള് പങ്കെടുത്തു പങ്കെടുത്ത അഹ് നല്ല രസായിരുന്നു അത് അതിനെ പറ്റി പറയാനാണെങ്കിൽഒരു പാട് പറയാനുണ്ട് കാരണം ഇത് ആദ്യങ്ങനെ സ്വാഗത അധ്യക്ഷന ഉദ്ഘാടന കാര്യങ്ങളൊക്കെങ്ങനെ പറഞ്ഞ് വിഷയാവതരണങ്ങളും റിപ്പോർട്ടുകളൊക്കെ വായിച്ചു കഴിഞ്ഞ് പിന്നെഷാ അതിനുശേഷം ഒരു ചോദ്യോത്തര വേളണ്ട് അപ്പൊ ആഹ് ചോദ്യത്തിന്റെ വേളയിൽ ചോദ്യം ചോദിക്കുന്നു കമ്മെറ്റിക്കാർ മറുപടി പറയുന്നു അപ്പൊ ആ സമയത്ത് പിന്നയ്നു ശേഷം നമ്മുടെ ദൃശ്യ മൂവിലു മാരി വല്യ വല്യ ടിസ്റ്റുകൾ വരുന്ന സംഭവങ്ങളൊക്കെ ആയിട്ടാണ് നമ്മടെ കമ്മിറ്റി കാണത് ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ഏഹ് വരവ് ച്ചിലവ് ളൊക്കെ വായിക്കുമ്പ സ്വാഭാവികായിട്ടും മനുഷ്യന്മാർക്ക് ഒരുപാട് ആൾക്കാർക്ക് അത് ചോദ്യം ചെയ്യാന്ണ്ടാവും അപ്പൊ അതൊരു ഒരു തീരുമാനത്തിന്റെ ട്ടതാണ്ടഅവസാനം പിരിഞ്ഞു പോന്ന് അപ്പൊ ഉച്ചക്കേഷ കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എഹ് പോയതാണ് അപ്പ ഞാനും വീട്ടിലെത്തിയത് പിന്നെ വൈകുന്നേരം അഹ് അത്രയും സമയം നമ്മളവിടെയിരുന്നു വളരെ മടുപ്പ് തോന്നിയില്ല കാരണം അത്രത്തോളം ത്രില്ലടിക്കണ കാര്യങ്ങളായിരുന്നു കാരണം അവര് കമ്മിറ്റി അതിന് അവരെ തുടർത്തി പോകാൻ വേണ്ടിട്ട് അനുവദിച്ചു ശേഷം വീണ്ടും ആ അകമ്മിറ്റി ൽ പെട്ടവരാണ് നിന്നിട്ട് വീണ്ടും എടുത്തു പറഞ്ഞിട്ട് ഒരു സംഭവണ്ടായി
ആ ഹാ പിന്നെ ഈ ഞമ്മള് ഈ കേരളത്തിനെ കുറിച്ച് പറയുമ്പോ ഈ കേരളത്തിലിള്ളതാണ് എന്തെ ഈ മഹല്ല് സംവിധാനം ഈ അത് ഈ സമുദായത്തെ ഒരുപാട് ഏ എന്തേ എല്ലാ കാര്യഘത്തിലും മുന്നേറ്റത്തിനും ഏ ഈ മഹല്ലിൻ്റെ സഹായം ഒരുപാടുണ്ട് ഇപ്പൊ ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട ഒരാളെ കല്യാണം ആ കല്യാണത്തില്ഈ വാണ്ടിറ്റെം ഈ ഒരുപാട് മഹല്ലെ ള അങ്ങനെ പാവം പ്പെട്ട ആൾക്കാരെ കല്യാണം നടത്തി കൊടുക്കണേട്ടല്ലോ നമ്മള് സോഷ്യൽ മീഡിയയിലും അതുപോൽ തന്നെ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ അതിന്റെ പുറമെ തന്നെ എന്തിപ്പം മത പഠന രംഗത്താണെന്നുണ്ടെങ്കിലും. അതുപോൽ തന്നെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും പിന്നെ. സമൂഹത്തിനെ ഉന്നതിയിലേക്ക് നയിക്ക്‌ ണ കാര്യത്തിലും. അങ്ങനെ പല കാര്യത്തിലും. എന്ത് മഹല്ലിന്റെ മുന്നേറ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ മഹല്ലാള് എന്ന്ർ ഞാ എന്താണ്? വെറു വ രു എന്ത് ഈ ഹത്തീബിനീം ഈ ബീമാമനീം തീരുമാനിക്കുന്നതിന് പുറമെ ഏ നമ്മുടെ കാര്യത്തില്. ഈ ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളാ ണ്. അയ് നെപറ്റി അൻ ക്ക് എന്താ പറയാള്ളത്.
ശരിയാണ് ഏ അഥവാ അത്. ഒരു വ്യക്തികളും സംഘടനകളും കൂടുമ്പോ ആ സംഘടനകളെയും വ്യക്തികളിലെയും. ഓരോ കൊട്ടഴിവുകളുണ്ട്. ഓരോ ചിന്താഗതികളുണ്ട് അത് തീരദൂർ ദീർഘ വീക്ഷണങ്ങളെ പോലെ. ഒരുപാട് ചിന്തിക്കുന്ന ഒരു കുറച്ച് വിദ്യാഭ്യാസപരമായിട്ടരു. പുറത്തക്കെ മുൻപന്തിയിലുള്ള ആളുകള്. ഈ രംഗത്തേക്ക് വരാണെന്നുണ്ടെങ്കി ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും. അപ്പോ ആ അതിന്റെ കീഴിലുള്ള ആ അധികാരി. അങ്കാര വ്ര്‌ ന്തത്തിന്റെ കീഴിലുള്ള ആളുകൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഒരുപാട് ലഭിക്കുന്നുണ്ട് നേരെ മറിച്ച്. ഇത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ട്ട് ഇപ്പ ചില നാട്ടിലുണ്ടാവും ഞാനേ ആവുള്ളൂ. ഞാൻ ഈ ഈ പുതുതകൾക്ക് ഞാനെ വരണം എന്നുള്ള ഒരു വാശിയോടെ അങ്ങനെ ഒരു മത്സ്യബുദ്ധിയോടെ ആളുകള്. സംഘടിപ്പിച്ച് വന്നേ. അങ്ങനെ ചെയീതു വന്നവരുണ്ട് പക്ഷെ ഓര് എന്താച്ചാല് അവര് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നതല്ലാതെ. ഈ മനുഷ്യന്മാർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ഓരോ ആളുകളുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടതാണ് ആളുകളുടെ മേൽ ല് എന്നുള് ആ ഒരു ബോധ്യവും ബോധമൊന്നും അവർക്ക് ഉണ്ടാവൂല്ല അപ്പൊ അങ്ങനത്തെ. ആളുകള് വളരെ ഒരു അപകടകരമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെ വൈകുനേരങ്ങളൊക്കെ എങ്ങനെ ചെലവഴിച്ചു.
ഞന് കൂടുതലും ഞാന്. ഇൻ്റെരു ലാപ്പുണ്ട് ഇപ്പ ലാപ്പില്ങ്ങനെ നോക്കിയിട്ട് അതിൽ കുറച്ച് പരിപാടികൊള ക്കെ ഉണ്ടായിന്നു അപ്പോ അതൊക്കെങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെരിക്ക. ക്കെ എ ഞാനീ ഈ. കുറച്ച് എഡിറ്റിംഗ് വർക്കുകളൊക്കെ ചെയ്യൽ ണ്ട് അപ്പം അതിങ്ങനെ ഏ. ഒരു എഡിറ്റിംങ് വർക്ക് കിട്ടിയപ്പം. അതിങ്ങനെ പോസ്റ്ററ് ആ പോസ്റ്റർ ചെയ്യാന അങ്ങനെ. പക്ഷെ എനിക്കാണെങ്കില് അതിങ്ങനെ എന്ത് ഓല് ചെയ്യാൻ പറഞ്ഞത് എന്ത് ഇലിസ്ട്രേഷൻ ബേസ് ആണ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ എനിക്കാണെങ്കിൽ ട്രേഷനറിയില്ല അപ്പൊ ഞാൻ ആതിമങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ എന്താ ചെയ്യണ്ടേ. അവരോട്ന്നെ വിളിച്ചിട്ട് പറഞ്ഞാലോ നോ പറഞ്ഞാലോ ഏഹ് അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങൻന്തേ പറഞ്ഞാലോ എന്ന് കരുതിന്ല് ആകെ സങ്ക് ഗോശായിരികാണിപ്പ ഞാന് ഏഹ്
ഉം അതെ അതെ അത് അങ്ങൻതന്നെയാണ് ഓരോ ഞമ്മക്ക് പിന്നെ എന്റെ എന്റെ ആഹ് എന്റെ മേഖല പിന്നതല്ലാത്തോണ്ട് ഇതിനെപ്പറ്റി ധാരണയില്ലനിക്ക്.
അതെ അതെ കൊഴപ്പൊന്നുല്ല. പിന്നെന്ത്‌ വിശേഷ് ഏഹ് ആഹ് പർഞ്ഞോ ആഹ് പിന്നെന്ത്‌ ശെരി
വൈകുന്നേര സമയത്ത് പിന്നെ ഞാന് എന്തോന്നും പന്ത് കളിക്കാൻ പോണന്ന് കരുതി. അപ്പോ പന്ത് കളിക്കാൻ പോകാൻ ആദ്യം കുട്ടികൾ പ്ലാൻ ഇട്ടിരുന്നു പന്ത് കളിക്കാൻ പോണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ സമയം മാറ്റി വെച്ചതായിരുന്നു ഏ സമയം. അഹ് സുഹൃത്തിനെ വിളിച്ചിട്ട് സുഹൃത്തിന്റൊപ്പം വണ്ടി ബൈക്ക്‌മ്മ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴയ ട്ടാണെന്ന് തോന്നുന്നുണ്ട് അവര് അത് ക്യാൻസൽ ആക്കി അപ്പോ പിന്നെ ഞാന് വരണില്ല അപ്പൊ പിന്നെ വൈകുന്നേരം അങ്ങനെ മൊ ബെയ്ൽമ കളിച്ചിരുന്നു അങ്ങനെ സമയം കഴിഞ്ഞ് രാ രാത്രിയ രാ രാത്രി ആയപ്പോ ഞാന് ഞാൻ ന്റെ ഇമ്മാന്റെ വീട്ടിലായിരുന്നു നിന്നീന്നത് രാത്രി സമയത്ത് ഞാനിപ്പോ ന്റെ ഇന്റെ വീട്ടിലേക്ക് പോന്നു അപ്പൊ ഈ റോട്ട് കൂടെ വരുന്ന സമയത്ത് പെരും മഴയായിരുന്നു ഞാനാണ് വണ്ടി ഓടിച്ചിരുന്നത് വ കാറിനാണാണെങ്കില് ലൈറ്റും കുറവ ലൈറ്റും കുറവായിരുന്നു ഈ മഴയത്ത് ഈ മഴ ഏഹ് രാത്രിയുള്ള യാത്ര ഏഹ് എല്ലാം കൂടി ഇങ്ങോട്ട് കൂടുമ്പൊ വളരെ പ്രയാസം കാരണം ഞങ്ങളുടെ വണ്ടി ആണെങ്കിൽ ചെറിയൊരു വണ്ടിയാണ് അപ്പൊ ആ വണ്ടി ഏഹ് ഞങ്ങള് വണ്ടില് ആറ് ആളുകളുണ്ട് എല്ലാതും കൂടി ഒരു എത് ഒരു പൊകന്റെ ഉള്ളിൽന്ന് നീച്ചു വരണ പോലെയൊക്കെയപ്പോ തോന്നിയത് പിന്നെ വൈകുന്നേരങ്ങളിൽ എന്താ വിശേഷത എന്താണ്ടായിനു
അത് വൈകുന്നേരങ്ങളില് ഞാന് ഞാന് സ്വന്തായിട്ട് ഈ ചായയൊക്കെ ഇണ്ടാക്കി കുടിച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ലെ കുറച്ച് ഡിസൈൻ വർക്ക് ഇണ്ടേനി അപ്പൊ അങ്ങനെ ചെയ്യ ഇരുന്നു അയിമന്ന് ഇപ്പൊളും നീചിട്ടില്ല ഞാന് അപ്പം മിക്കവാറും ഇന്റെ ഞാന് മിക്കവാറും ഇപ്പം നിർത്തും ഞാനീ കാറോൾട് പറണ്ടിരുന്നാപ്പൊ കരുത്ണ് നടക്കൂല ആ അവസ്ഥയിലെത്തി
ഈ ചായ സ്വന്തംണ്ടാക്കാന്ന് പറഞ്ഞ അപ്പൊ എനിക്ക് എന്ത അനുഭവം എന്ന് വെച്ചാല് ഞാനടുക്കളെ കേറെലുല്ല സ്വന്തായി ഒന്നും ഉണ്ടാക്കലുല്ല ഇനിക്ക് ഇപ്പോ ചായ സ്വന്തായിട്ട് ഇണ്ടാക്കാന് ചായ സ്വന്തായി ഇണ്ടാക്കും ഞാനൊറ്റക്കാണേ മാത്രം. എനിക്ക് ഞാൻ ചായ ഉണ്ടാക്കിട്ട് ഒരാള്ടെ കയ്യി കൊടുക്ക എന്നുള്ളത് എനിക്ക് പേടിയാണ് കാരണം എന്തായാലും ആളത് വിമർശിക്കും എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ചായ ആക്കിയാല് അത് ചായാവില്ല അത് വേറെ എന്തെങ്കിലും ഒരു പാനിയാവാനുള്ള സാധ്യത ഇനി നമുക്ക് ആ മേഖലയില് അതേപോലെ ഈ പിരിടലൊക്കെ ഉണ്ടല്ലോ അത് വാങ്ങാ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമക്കറീല വീട്ടില് പലരും ചെയ്യുമ്പോൾ നമ്മള് അത് മാത്രം ചെയ്യും അല്ലാരുണ്ടെങ്കില് വീട്ടിലാരുംല്ലേ എന്നാ ഞാൻ ചായ കുടിക്കൂല ഇന്റെ വസ്ത്രം ഇസ്തിരി ഇടൂല ആവശ്യം ഇല്ല എനിക്ക് വേറെ ആരുടെതെങ്കിലും ചെയ്യണെന്നുണ്ടേല് നമ്മള് കൊണ്ടായിട്ടൊട്ക്കും അത്രേ ഉള്ളൂ
അതെയ് ഇന്ക് എന്ത് നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല പിന്നെ എന്തെയ്ച്ചാല് നമ്മള് കല്യാണക്കെ കഴിച്ച് വരുമ്പോ അയ്ല് എന്തെ ഭാര്യമാരെ സഹായിക്കേണ്ട ഒരു കടമല്ലേ ഇങ്ങനെയാണെന്നണ്ടെങ്കില് നീ ഇന്റെ എന്തെ തിരുമ്പാളതും ഇസ്ഥിരിടാനുള്ളതും ചോറ് വെക്കാനുള്ളതും കുട്ട്യാളെ നോക്കാനുള്ളതും ഒക്കെ അവ്ടെ വെ ഇന്നാ ഇന്ക് തോന്നി ആഹ് അവള് ചെയ്യും എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് നമ്മള് മാണ്ടേ ഏ ഭാര്യല്ലേ പക്ഷെ നമ്മളൊന്ന് കണ്ടറിയല് നല്ലതാണ്
പക്ഷെ അതെ ചിലർക്കത് ആവശ്യണ്ടാവും അത്യാവശ്യം ഉണ്ടാവും അതിനെ കുറിച്ച് പറയുള്ളതാണ് അത്യാവശ്യം പക്ഷെ ഇന്ക്കതില്ല എനിക്ക് ഞാന് വസ്ത്രം ഇസ്തിരിടാതെ ഞാൻ വസ്ത്രം കൊണ്ട് നടക്കും പിന്നെതേപോലെ നേത്തെ പറഞ്ഞ ചായ ചായയുടെഷം ണ ചിലവർക്ക് ചായ വൈകുന്നേരം ചായ കുടിക്കേി വരും ചായ ഇല്ലാത്ത വൈകുന്നേരം അവർക്ക് വൈകുന്നേരം ആവില്ല ചായ കുടിച്ചിട്ടില്ലെങ്കിൽ വരെ എന്തൊക്കെയ തലവേദനകൾ ഒക്കെ തോന്നുന്ന മനുഷ്യന്മാര് വരെ ഉണ്ട് നമുക്ക അങ്ങനെയല്ലേ നമുക്ക് ദാ ഹികണ സമയത്ത് അത് വെള്ളം കുടിക്കും പിന്നെ രാവില അതേപോലെ വൈകുന്നേരവും ചായ വേണംന്നുള്ളതല്ല അപ്പൊ പിന്നെ ഞാന് മറ്റതിനെ പറ്റിട്ട് അഞാൻ മനസിലാക്കിയിട്ടില്ല അതൊക്കെ ഒരോരുത്തരുടെ ഒരു ചോയ്സ് ഒരു ഇഷ്ടം മാത്രമാക്കിയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്
അതെ എന്നാ പിന്നെ വിളിക്കട്ടോ പിന്നെ കാണാം നേരെ വൈകിയല്ലോ
ഓക്കെ